ഹലോ
കേൾക്കാണ്ടോ?
ആഹ് കേൾക്ക്ണ്ട്. അവിടെ റൈഞ്ച് പ്രശ്നെന്തെലുണ്ടോ?
ഇപ്പൊ കൊഴപ്പൊന്നുല്ല എന്താ മഴൊക്കെല്ലേ ഇന്ന് ആടെ മഴ ഇണ്ടോ?
ഇന്ന് മഴൊന്നു ഇല്ല ഇതുവരെക്കു മഴെ ന്നെന്നു.
ഉം എന്തൊക്കെന്ന് ചോറ്ന്നലൊക്കെ കഴിഞ്ഞാ?
ചോറുന്നലൊക്കെ കഴിഞ്ഞു. ഇപ്പോ ഇങ്ങനെ ഫോണുമ നോക്ക്.
ഞാൻ കെടന്ന്ട്ട്ങ്ങനെ ഫോൺ വിളിക്ക് കുട്ടികളൊക്കെ ഏടെ കെട്ന്ന എല്ലാരും കെട്ന്നോ?
ഉം ചോറ് തിന്നക്ക്ണ്. മോന് പന്തളി കാണാൻ പൊയ്ക്ക്ണു. ഒരികാരം
ഉം ഇവടെങ്ങൻതന്നെ രണ്ടാമത്തെ മോനും ഹസ്ബൻഡൊക്കെ പന്തളിയണ വണ്ടി പോയിക്കേണ് അപ്പൊ അങ്ങനെ വെറുതെ ഒറ്റക്കിരിക്കല്ലേ അപ്പൊ ഫോൺ വിളിച്ചതാ അല്ല ഹസ്ബൻഡൊക്കെ ഇള്ള സമയത്താണെ വിളിക്കാൻ പറ്റൂല
ആഹ അങ്ങനെ വന്നപ്പോഴ ഫോണ ഒക്കെ ഫ്രണ്ടിന കളിക്കാണ്ട്ണ്ടണ്ട്ങ്ങനെ മേടിച്ചിണ്ട് ഇപ്പൊ ഒരൊക്കെ ഉറങ്ങിക്ക്ണു ഞാന് രണ്ട് മൂന്നും ഫ്രണ്ടിനൊക്കെ മെസ്സേജ് അയച്ചു വിള ക്കന് പ്പൊ അവരൊക്കെ ഉറങ്ങി തോന്നണുണ്ട് നേരം പതിനൊന്നര മണിയായില്ലേ
ആഹ് അതന്നെ പിന്നെയ് എന്നെല്ലാം വടെറ്റവും അതെന്നെയ് പിന്നെ അതന്നേര്ന്ന് ഇന്നല ഇമ്മ അവിടെ പറമ്പക്ക കഞ്ഞേറ്റ് പോയതേര്ന്നേ കഴി പണിക്കാരുണ്ടായര്ന്ന് പറമ്പില് അപ്പ കഞ്ഞിയാറ്റ് പോയിറ്റ് അവിടെ വി ക്കി വിണ്റ്റ് കാല്മ്മെ എ സ്ക്രാച്ചൊക്കായിട്ട് ബാൻ ഡേജൊക്കെ ഇട്ടിരിക്കാണ് കാല് നല്ല മേങ്ങീന്നു കാല് നല്ല വീങ്ങിട്ട് അപ്പൊ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞപ്പം വാണ്ടാന്ന് പറഞ്ഞു പിന്നെ വൈകുന്നേരായപ്പത്തിന് ഉം ചെക്കന് ഹോസ്റ്റല് നിന്ന് പഠിക്കല്ലേ അവിടെ പോയി ഓനെ ബസ് കേറ്റി വന്നപ്പോത്തേനും ഉമ്മണീച്ച് വരണില്ല അപ്പം നോക്കിയപ്പോ കാല് നല്ല മീങ്ങി വീർത്ത്ക്കണ് അപ്പൊ നോക്കുമ്പോ അപ്പൊക്കെപ്പെ ഹോസ്പിറ്റലിൽ കൊണ്ടോയി എല്ലിന്റെ ഡോക്ടറെടുത്തേക്ക് അപ്പൊ എക്സറേ ഇതൊക്കെ എക്സറേ ഇതൊക്കെ എടുത്തിട്ട് എല്ലിന് പൊട്ടില്ല മേലെത്തെ പാടക്കെന്താ ചതവുണ്ടെന്ന് പറഞ്ഞ് നല്ല കാല് നെലത്ത് കുത്തണില്ല നടക്കാനും ബാത്റൂമ്ക്ക് പോകാനൊന്നും സമ്മയ് മൂത്രക്കാനാണെങ്കി ഈ ഇടക്കിടക്ക് ഉമ്മാക്ക് ട്ടും ചെയ്യും അപ്പൊ ഉമ്മയാണെങ്കിൽ സമ്മയിക്കിണുല്ല എന്നിട്ട് അപ്പോ എക്സറേക്കെ എടുത്ത് ഡോക്ടർ പറഞ്ഞത്
ബാൻഡേജ്
എത്രസിടാ പറഞ്ഞിക്കണ്
ബാൻഡേജ് രണ്ടാഴ്ച ഇടാൻ പറഞ്ഞിക്ക്ണ് പക്ഷെ രണ്ട്മൂന്ന് ദിവസം കയിഞ്ഞിട്ട് വേദന കാക്കല്ലാന്നുണ്ടെങ്കി പ്ലാസ്റ്റർ ഇടണ്ടേരുന്ന് അത് എല്ല് എക്സറേടുത്തേക്കന്താ പറഞ്ഞേച്ചാല് വയസായല്ലേ എല്ലിന് അത്രയും ബലക്കുറവാണ് എല്ല് ഇപ്പ പൊട്ടി ട്ടിക്കില്ല പൊട്ടിക്കാണെങ്കിൽ അത് ശരിയാവാന് പ്രയാസാണ്ന്ന് നമുക്ക് പെണ്ണുങ്ങൾക്ക് മെൻസ്സസ്സായിട്ട് മെൻസസ്സൊക്കെ നിന്ന്ണ്ടെങ്കില് ഹോർമോണിലൊക്കെ ചേഞ്ച് ആവൂലേ അപ്പളൊക്കെ നമ്മളെ എല്ലിന്റെ ബലം കുറയും നമ്മളെ ശേഷിയൊക്കെ കുറയല്ലേ അപ്പൊ എല്ലിന്റെ ബലം കുറയും അപ്പൊ പറഞ്ഞത് നല്ല വിഴാതെ ശ്രദ്ധിക്ക ക്കാനും നോക്കാനൊക്കെയാണ് പറഞ്ഞത്
എന്നും പാല് കൊടുക്കാനും മുട്ട കൊടുക്കാന് അങ്ങനൊക്കെ പറഞ്ഞു അതേപോലെ ഇന്നലെ പണിക്കാരുണ്ടായിന്ന് പറഞ്ഞില്ലേ പറമ്പില് അപ്പൊ തോൽക്കൊമ്പൊക്കെ വെട്ടാന് ഇപ്പ മടാളായിട്ട് പോയിണ്ടായിരുന്നു അപ്പൊ പാക്ക് കയ്യിമിന്ന് ഇതേപോലെ വഴുകിട്ട് കയ്യില് മടാളുണ്ടായിരുന്നു മടാളുമ്മ തട്ടീറ്റ് ഇടത് കൈന്റെ രണ്ടു നടൂത്തെ വെർലും അറ്റിട്ടില്ലന്നുള്ളൂ അങ്ങനെ ഉണ്ടായിക്കണ രണ്ടു വേറ്ലും എന്നിട്ടത് ഇന്നല തുന്നി കെട്ടി കൊടുന്ന്ക്ക്ണ്
ഇത് എന്നെ ഇന്നല്ലെ
അതും ഇന്നലെ തന്നെ അതും കെട്ടി പൂട്ടിയിരിക്കാണ് അങ്ങനെ
അതങ്ങനെ കയ്യിമിലെങ്ങനെ മടാളമക്ക് എങ്ങനെ എന്തോ സംഭവിച്ചു
കയ്യ് മാ കയ്യില് മടാള്ണ്ടായിരുന്നത് വിഗാൻ പോയപ്പൊ മടാള് എന്താ ഉണ്ടായിന്ന് ഇപ്പാകന്നെ അറിയില്ല അല്ലാതെ വെട്ട് കുത്ത് അങ്ങനെയൊക്കെ ചെയ്ത്ക്കാണെ പിന്നെ വ നല്ലെണ്ണണ്ടാവൂല പൊര കാരണന്താച്ചാ അത്രയും മൂർച്ചാക്കിട്ട് അപ്പൊ കൊടുന്ന മടാളല്ലേ ഏഹ്
ഇപ്പ ഉണർന്ന് പോയിട്ട് ഉണ്ടാവും
ഏഹ് ആഹ് മടാ പോയപ്പോ മടാള് തായണറിലേ അങ്ങ അങ്ങന്ന് പിന്നെ ഞാൻ ഇതക്കണ്ട കാലിന്റെപ്പൂറ്റി വേദനായിട്ട് ഞാൻ കൊറെ കാണിച്ചുന്ന് ഡോക്ടറെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിപ്പോ പിന്നേ ഞാൻ വേറൊന്ന് എടു ഇവിടെ അടുത്ത് ഒരു ഡോക്ടർണ്ട് അതിനെ കാണിച്ചിട്ടിപ്പൊ ഇപ്പൊ നല്ല സമാധാനണ്ട് പക്ഷെ ആ മരുന്ന് കുടിച്ചിട്ട എന്താന്നറിയില്ല കാലിന്റെപ്പൂറ്റി എല്ലിന് ആ ഡോക്ടർ അവിടുന്ന് ഇഞ്ചെക്ഷനൊക്കെ എടുത്തു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വേദനണ്ട് ഇനിപ്പോ ഇന്നേക്ക് ഏഴിസായി നാളെയാണിപ്പോ കാണിക്ക ണ്ട് അപ്പൊ ഇഞ്ഞ് ഇപ്പോ രണ്ടീസം സം കൂടി മരുന്ന് കുടിക്കാതെ ഇതുവരെ മരുന്ന് കുടിച്ചോണ്ടിരിക്കല്ലോ രണ്ടീസം മരുന്ന് കുടിക്കാതെ ഇര്ക്കുമ്പോ വേദന ണ്ടോ എന്തോ നോക്കിട്ട് മതിയോ പോവ അതോ അയിന്റെ മുന്നേ പോണോ എന്താണ് അന്റെ അഭിപ്രായം
നല്ലത്
ഏഹ്
ഓര് പറഞ്ഞ സമയത്തിന് ചെല്ലല്ലേ നല്ലത് ഓല് പറഞ്ഞ പോലെ ചെയ്യണ്ടെ ഓല് ചെല്ലാൻ പറഞ്ഞ എന്നാച്ച അന്ന് പോകെ നല്ലത് ന്നട്ട് വിവരങ്ങള് പറയാ
ആഹ് അതല്ല അപ്പൊ ഇന്നക്കും നാളെ രാവിലക്കും കൂടെ ഒള്ളു മരുന്ന് അത് കഴിഞ്ഞിണ്ട് രണ്ടീസം മരുന്ന് കുടിക്കാതെ വേദന ണ്ടോ നോക്കിട്ട് പോയാമതിയൊ അ പ്പെന്താ വേണ്ടത് എന്താ അന്റെ അഭിപ്രായം ഏഹ്
ഉം
ആഹ് ന്താ സൗണ്ട് ല്ല്യല്ലോ
കൊഴപ്പൊന്നൂല്ലോലേ അത ഞാനെ റോട്ടിലൂടെ ആരോ പോണണ്ട് അപ്പൊ ഞാന് നോക്കിയതാണ് ആരാ ഇപ്പി സമയത്ത് പോണത് നോക്കി
പിന്നേയ് അതല്ല അപ്പൊ അങ്ങനെ നാളെത്തന്നെ പോവണ്ടല്ലേ മറ്റന്നൊക്കെ ആയിട്ട് വഴുകാതെ പോവണ്ട് ഞ മരുന്ന് കുടിച്ചിട്ട് വേദനണ്ടോ മ്മ കുടിക്കാതിരിക്കുമ്പോ വേദന ണ്ടോ ഇല്ലയൊന്നൊന്നും നോക്കൊന്നും വാണ്ടല്ലേ
ആഹ് ഓല് ചെല്ലാൻ എപ്പഴാ പറഞ്ഞേച്ച ആഹ് സമയത്ത് ചെല്ലല്ലേ നല്ലതെന്ന് ഞാൻ പറയു ഓല് മരുന്ന് കഴിഞ്ഞിട്ട് ചെല്ലാനാണോ പറഞ്ഞത് ആഹ് ആഹ്
ആഹ് രാത്രി ഒരുമണി അയിന് ഇവിടുന്ന് പോകുമ്പോ അത്രയും തിരക്കാണത്രെ അവിടെ അപ്പൊ പിന്നെ എന്തായി കൊർച് നേരം ഇൻജെക്ഷൻ ഒക്കെ എടുത്തിട്ടാണ് പോന്നത് ഇഞ്ചെക്ഷൻ വെക്കുമ്പോ പറഞ്ഞ് ഇങ്ങട്ട് ശ്രദ്ധിക്കണ്ട മറ്റേ ഇഞ്ചെക്ഷനൊക്കെ എടുക്കുമ്പോ സിസ്റ്റർമാരൊക്കെല്ലേ ഇൻജെക്ഷൻ എടുക്ക ഇതങ്ങനൊന്നുവല്ല ഇത് ഡോക്ടറെന്നേണ് എ എട്ത്തത് അത്ര അതത്ര ഇതയെന്റെ ന്റെ കാലിന്റെ എല്ലുമ്മക്ക് നേരെട് ത്ത് കുത്താ ചെയ്ത്ക്കണതെ ഇങ്ങട്ട് ശ്രദ്ധിക്കണ്ട
നല്ല വേനണ്ടാവൂലേ
ആ ആ അതെ നമ്മള് സ്വാഭാവികായിട്ട് അങ്ങട്ട് വരൂല്ലേ
ചെല സമയത്ത് എന്താ ചെല സമയത്ത് എന്താ റേഞ്ച് പോവ്ണ്ടോ
ഇണ്ട് തോന്ന്ണ്ട് ഇൻക്കറില്ല
ഉം അവ്ട്ത്തെ പ്രശ്ന തോന്നുണു ഇവടെ റേഞ്ച് പ്രശ്‌നൊന്നുല്ല ഇയ്യ് സംസാ സാരിക്കണ സമയത്ത് റേഞ്ചിന്റെ പ്രശ്നണ്ട് പിന്നെ എന്താ ക്ലിയറില്ലല്ലോ ആഹ് അത് പോ റേഞ്ച് പോയോ
അ
ഉം റേഞ്ചിന്റെ പ്രശ്നം കാണിക്ക്ണ്ട് തോന്നുണ് ഉം എക്കോ പോലൊക്കേണ് തോന്നണത് റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടല്ലേത് അത് റേഞ്ചിന്റെ പ്രശ്ന